ഹലോ
കേക്കുന്നില്ലേ?
ആഹ് കേക്ക്ണ്ട് ആഹ് എന്തെല്ലാ സു ഖല്ലേ? ആഹ് അങ്ങനെ പോവുന്നു. അവടെയോ?
ആഹ് ഇവടിം സുഖാ അങ്ങനെ പോകുന്നുണ്ട്. മഴൊക്കെണ്ടോ?
ഇപ്പോ കൊറച്ച് വെയിലറച്ചിട്ടുണ്ട്. കൊറ്ച്ചേരത്തേക്കെയിരിക്കും. അവിടെയോ?
ഇവടെ രാവിലെ ക്കെ നല്ല വെയില്ണ്ടായ്ന് ഇപ്പൊ കൊറച്ച്ങ്ങനെ മൂടിങ്ങനെ വന്നീന്.
ആഹ്
മയ വെരാള്ളൊര്
ആഹ അത് മഴ എന്തായാലും മഴന്നേയിരിക്കും.
എങ്ങനെ
എന്തായാലും മഴന്നെ ആയിരിക്കും വെയില് നല്ല വെയിലൊന്നുല്ല.
ഇനിയിപ്പോ മഴന്റെ കാലാണല്ലോ എപ്പോഴും മഴനായിരിക്കും.
അതെ അതെ ഫുള്ള് മഴയും മഴയും ചളിയും നമ്മളവിടെ ചില സമയത്ത് വെള്ളം കേറും. വീട്ടിലല്ല റോട്ടില് അപ്പ അങ്ങനെ ആവുമ്പോഴാ പെടാ
എന്ത് എന്താ പഠിക്കയാണോ?
അല്ലെ ഞാൻവർക്ക് ചെയ്യ.
ഏഹ് എവിടെ വർക്ക് ചെയ്യണേ?
ആഹ് വീ കുറച്ച് വീട്ടിന്റെ കുറച്ച് അങ്ങോട്ടേക്ക ആയിട്ടന്നെ
എന്ത് വർക്ക് ചെയ്യന്ന്?
അത് വയറ് കുറയുന്ന ബെൽറ്റ് ഉണ്ടാക്കുന്ന കമ്പനി.
ആഹ് ആഹ്
ഉം ആ പിന്നെ ആഹ് അതെ കമ്പനീല്
എന്താണ് അവിടെ പണി?
ആഹ് ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒറ്റക്കന്നെണ് അപ്പം എല്ലാതും ഓളിനോൾ എല്ലാതും നോക്കണം ടെലി കാളിങ്ങ് എല്ലാം എല്ലാം നോക്കണം
ആഹ് അങ്ങനെ
അതെ ഇന്ന് പിന്നെ സാറില്ല അതിനൊണ്ടിങ്ങനെ കൊറച്ച് ആഹ് സാറല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ഇടക്ക് വരില്ല.
ആഹു
അപ്പ അങ്ങനെ വര്ന്നെ വരാത്ത ദിവസം പിന്നെ കുറച്ച് ടൈം കിട്ടും വരുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ പണിണ്ട് അധിക ദിവസം വരും ആ ഇപ്പൊ കുറച്ച് തുടർച്ച അങ്ങനെ വരലുണ്ട്.
ഇന്ന് പിന്നെ അങ്ങനെ വരു വരുന്നല്ലന്ന് പറഞ്ഞ എന്തോ തെ
ഉം എന്താ പഠിച്ച് ജോലിക്ക് കേറിയതാണോ ഡിഗ്രി കഴിഞ്ഞോ
ആഹ് ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ കേറിയത. ഉം
ഡിഗ്രി കഴിഞ്ഞ് അങ്ങനെ കയറിയതാ?
ഡിഗ്രി കഴിഞ്ഞന് ശേഷം ആ ഞാന് അല്ലാണ്ട്
എടുത്തീനോ?
ആഹ് അല്ലാണ്ട് ഞാന് ടീച്ചേഴ്സ് ട്രയിനിങ് കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് ട്രെയിനിങ് ഒക്കെ എടുത്തീന്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് ജോലിക്ക് കയറാന്ന് ആദ്യ വിചാരിച്ച്, അ അതിന് ഇന്റർവ്യൂസി പോയത് പക്ഷെ പിന്നെതിങ്ങനെ കിട്ടിയപ്പം ഇങ്ങോട്ട് വന്നു.
ആഹ് ആഹ അങ്ങനെക്കെ.
അതെ
ഞാന് ഇങ്ങനെ ഡിഗ്രി കഴിഞ്ഞങ്ങനെ ഇര് രിക്കാ ഇപ്പം എന്തേ കോഴ്സിന് ചേരണംന്ന് വിചാരിച്ച് ഞാൻ ബി കോം എടുത്ത് ഞാപ്പം. കോഴ്സ് ഇങ്ങനെ പോയിന് ചേരാന്. രണ്ടു മാസായി ക്ലാസ് കഴിഞ്ഞ് വീട്ടിലിരുന്ന് ഇങ്ങനെ മടിയാവ പഠിക്കാനേ പിന്നെരു മടിയാണല്ലോ കൊറേ വീട്ടിൽ ഇരിക്കുമ്പോ.
വീട്ടൽ ഇരിക്കാത്താ നല്ലത് കാരണം നമ്മ നമ്മെളവീട്ടി ഞങ്ങൾക്കൊന്നും കുഴപ്പണ്ടായില്ല നാട്ടുകാർക്കായിരി ക്കും പ്രശ്നം. എന്താ പോണില്ലേ ഇവള് പോണില്ലേന്ന്. ആഹ ചോയിച്ചു ചോയിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ അതോണ്ടാണ് ഞാൻ വേറൊ ഒരാടുത്ത് വർക്ക് യ്യാൻ പോയിനി അതൊരു കൊല്ലം കഴിഞ്ഞ് ഴിഞ്ഞപ്പോ ഞാന് ജസ്റ്റ്‌ ഒന്ന് എനിക്ക് പറ്റുന്നില്ല അപ്പൊ ഞാൻ കൊറച്ചു സമയം വീട്ടില് അത് വിട്ടിട്ട് ഞാന് ഇര്ന്ന്.
എന്ത് വർക്കെയ്തിനോ ഇനു മുമ്പ് വേറെ
ആഹ അതിനന്ുമ്പ് വേറെ ഒന്ന് വർക്ക് യ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ അത് മറ്റേ ഇതുണ്ടാവൂലെ അഹ മറ്റേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫീസ്
ആഹ ആഹ
ആഹ വർക്ക് യ്തിട്ട് ണ്ട്ടെലികോളിംഗ ആയിട്ട് വർക്ക്യ്തിട്ടുണ്ട്
അത് ഡിഗ്രി കഴിഞ്ഞായിട്ട് പോയതാ വേറെ കോഴ്സ ഒന്നും ഇടുത്തില്ലേന്
ഞാനീ കമ്പ്യൂട്ടർ ടീച്ചേഴസ് ട്രെയിനിങ് കഴിഞ്ഞതിനന് ശേഷം അങ്ങനെ ജോലിക്ക് പിന്നെ നീ ജോലിക്ക് പോവാന്നുള്ളതിൽ തന്നെയായി എന്താ പഠിക്കേന്താ ഒന്നും അപ്പ ഇന്തായില്ല അപ്പ അങ്ങനെ പോയി അവ ഒരു കൊല്ലം കഴിഞ്ഞ ഴിഞ്ഞ ഇപ്പൊ ഞാൻ കുറച്ച നേരം വീട്ടിലിരിക്കാന്ന് വിരിച്ചു അൻ വീട്ടിലിരിക്കാന്ന് വിചരിച്ചല്ല ഞൻരിക്ന്ന് വേറെയും കിട്ടാണല്ലോ അപ്പോളേക്കോ വീട്ടന്ന് വീട്ടന്ന് വലിയ പ്രശ്നംൊന്നുമല്ല പുറത്ത് ഇറങ്ങുമ്പോ എന്താ നീ ജോലിക്ക് പോുന്ന ആള്എന്താ നിർത്തി എന്താ നിർത്തി പോണില്ലേ പോണില്ലേ ചോ ചോ യിച്ച് ചോയിച്ച് യിച്ച് അവസാന ഞാൻി വിചാരിച്ച്എങ്ങനെയെങ്കില ഒരു ജോലി കണ്ടെത്ത അങ്ങനെ നോക്കി അങ്ങനെ കിട്ടി ഉ അതെ എന്തായാലും എവിടെയെങ്കിലും കല്യാണത്തിനും അങ്ങനെയൊക്കെ പോകുമ്പോ എല്ലാരും ചോയി്ക്കും അതാണ് പ്രശ്നം ഓ
മേരുാട് കഴിഞ്ഞ
അല്ല അത് അല്ലല്ലല്ല ഇല്ല പ്രേമിച്ചില്ല
ആഹ
ഉം അല്ല ഞാൻ പറഞ്ഞത് കല്യാണത്തിനൊക്കെ നമ്മള് പോവല്ലോ ആഹ ആ ടൈമില് ചോയ്ക്കുന്നതണത്
പി
ആഹ് അതെ ഒരു ഞാൻ ഒരു പരിപാടിക്കും പിന്നെ പോവലില്ല കുറച്ച് സമയത്ത് ഞാന് ഞാ പറയും ഞാൻ ഇൽയ ഞാൻ ഇൽയ പറയും കാര ണവെച്ചാല് എല്ലാരെ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ എന്താ പഠിച്ചേ എന്താ അത് വെച്ചിട്ട് കിട്ടിയില്ലേ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരും അതിനോണ്ട് ഞാൻ വിചരിച്ച മതി ഇനി എവിടെയും ഫംഗ്ഷന് പോേണ്ട ഇപ്പൊ അതിനന് വേണ്ടിട്ട ഞാൻ ഓ ഫംഗങ്ഷന് വേണ്ടി കാത്തിരിക്ക ഇപ്പ ഒരു കല്യാണത്തിന് ഞാൻ അറിയോടൂ
ഉ ഉ അങ്ങനൊക്കെ
അതെ ഉ പിന്നെ ഫുഡ് ആഹ കഴിച്ചു നീ കഴിച്ച
ഫുഡ് ഒക്കെ കൊണ്ടാവലാണോ അല്ലെങ്കിൽ അവിടെന്ന് പുറത്തൊന്ന് കഴിക്കലോ
അല്ല കൊണ്ടര്ല് പുറത്തന്ന് എപ്പഴെങ്കിലും കഴക്കലേള്ളൂ അല്ലാണ്ട് കൊണ്ടുവരലെന്നെ
സാലറി ഒക്കെ ഉണ്ടോ
ആഹ് അത്യാവശ്യം കുഴപ്പല്ല
ഉം
പിന്നെ
ഏഹ ട്രിപ്പൊക്കെ പോവലുണ്ടോ
ആഹ അതിനെ അനുനച്ച് ആഹ ആഹ പോവാറൊക്കെുണ്ട് ഈ അടുത്ത് സ്കൂള് പൂട്ടിയ ടൈമിലൊക്കെ പോവായിരുന്നു
അങ്ങനെ ഫാമിലീസ് എല്ലാരും കൂടി ഒന്നിച്ചിട്ട് ആഹ ദൂരേക്ക തന്നെ വലിയ ദൂരേക്കൊന്നുമല്ല എന്നാലും ആഹ ഇതാണ് വയനാട്ടിലെ
ആഹ ആഹ അങ്ങനെ ഞങ്ങള് ഇപ്പം പൂട്ടിയ ടൈമ ഇങ്ങനെ പ്ലാൻ ചെയ്തി കക്കാട അമ്പോയിൽ പോണം റിസോർട്ടിലൊക്കെ പോണംന്ന് പിന്നെ അത് ഒരാൾുണ്ടാവുമ്പോ ഒരാളണ്ടാവല അങ്ങനെയൊക്കെ ആയിട്ട്-
ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങള ഇതെല്ലാം ഇപ്പ പോവാണ പോവാന്ന് വെദച്ചിട്ടാണ് ചർച്ചകള് തന്നേയിരുന്നു പിന്നെ ഇപ്രാവശ്യം കയോടെ എല്ലാരും ഞാൻ തന്നെയുന്നു മെനക്കെട്ട് ഞാൻ പറഞ്ഞ- പോണം പോണം പോണം ന്ന് ഞ്ഞിട്ട്
ആഹ എല്ലാർക്കും പൂതിയാണല്ലോ ഇപ്പൊ ട്രിപ്പ ഒക്കെ പോകാന് എല്ലാരും രസുണ്ടാവും
അതെ ഞാൻ എന്തായാലും ഞാൻ പറ ഇപ്രാവശ്യം എന്തായാലും പോകണം എല്ലാവ വട്ടവും ഇങ്ങനെതായി- ടുക്കാണ് പ്രശ്നിണ്ടാക്കി പോണം ന്ന് പറഞ്ഞ് പക്ഷെ എനിക്ക് ഞാൻ വലിയായിട്ട് പറഞ്ഞെങ്കിൽ എനിക്ക് ജോലിടെ ലീവിന്റെ പ്രശ്നം ഉണ്ടാവോ എന്നൊരു പേടിണ്ടേരുന്നു പിന്നെ കറക്ട് സമയത്ത് സാർ ലീവ് തന്നു അങ്ങനെ രക്ഷപ്പെട്ടു ഉം അപ്പങ്ങനെ ഉം അതെ പിന്നെ ആഹ ഈ പിന്നെന്തെല്ലാം എന്നിപ്പം ഏഹ ഇപ്പം വീട്ടിലാണോ
ആഹ ഞാന് രാവിലെ കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കായാര്ച്ചാട്ട് പോയി പിന്നൊരു ഉച്ചക്കാവുമ്പം അപ്പം ഈ ഷോപ്പിലൊക്കെ കേറി ഡ്രസ്സൊക്കെ ഇട്ത്തങ്ങനെ ഉച്ചക്കായ പ്പാ ഇവടെ എത്ത്യേത് അപ്പോല് അവടെന്നങ്ങനെ ഓരോ കാര്യങ്ങള്ങ്ങനെ പറയാ
ആഹ
ഓല് അവുടെങ്ങനെ ഉം ഉം ഞാൻ പോയ പ്പന്റെ കൂടെള്ള കൊറച്ച് കുട്ടേള്ണ്ട് അവടെ അപ്പോല് പറഞ്ഞ് ക്ലാസ് ഞാൻ ഓലെ മെസേജയച്ചീനി അപ്പോല്
നമ്മളിപ്പോ ആഹ എവിട്യാ എവടെ ചേരുവാണെങ്കിലും ആദ്യം അവടെ ചേർന്നിട്ട് അവടെ അവടെണ്ടായ കുട്ടേൾക്ക് എന്തെങ്കിലും ബന്ധോ നോക്കണം അവരെ എവിടെങ്കിലൊക്കെ അവര്ക്ക് ഇത് വെച്ചിട്ട് ഇതുവഴി എന്തെങ്കിലും ജോലി കിട്ടീനോ നോക്കണം അനുഭവം കൊണ്ട് പറയാ അത് ഞാന്
അത് കണ്ടിട്ടാണ് ഞാനവിടെ പോയി അന്വേഷിച്ചതെന്നെ
ആഹ അത് നന്നായി അന്വേഷിച്ചെന്നെ വേണം കാരണം വെച്ചാ ഞാനീ കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് ഞാന് ഏഹ പോയപ്പം പോയി കഴിഞ്ഞ ശേഷം ഞാൻ അതുവഴി ഞാന് വർക്കെയ്യാന്നേനി വിചാരിച്ചത് അതാവുമ്പം പിന്നെ നമ്മള് പഠിച്ചത് തന്നെയാല്ലോ അപ്പം ഞാന് വേറൊരു സ്ഥലത്ത് ഏഹ് ഞാ മലയാള ടൈപ്പിംഗ് പഠിയ്ക്കാൻ പോയിരുന്നു അപ്പം അന്നേരം അവട്ത്തെ സാറ് പറഞ്ഞ് ഇന്നാ നീ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തൊ ഇവടെ തന്നെ ടീച്ചറായി കേറാലോന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ ഭയങ്കര സന്തോഷിച്ച് കാരണം എനിയ്ക്കറിയും ചെയ്യാല്ലോ സർട്ടിഫിക്കറ്റ് സെ ക്കൻ്റ് ക്ലാസൂണ്ട് ഭയങ്കര സംഭവാക്കാന്ന് വിചാരിച്ച് കൊറച്ച് ഇൻക്ക് അങ്ങനെ ഞാൻ വിചാരിച്ച് ആഹ് ഓക്കേന്ന് വിചാരിച്ച് പക്ഷേ അവടെ പോയി നിന്ന് ബാക്കി പിള്ളേര് ഏഹ് മറ്റ് ടീച്ചേഴ്സ് പഠിപ്പിയ്ക്ക്ണെ കാണുമ്പഴാണ് എനി ക്കിവടന്നൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാ
ആഹ് വെറുതെ എന്റെ പൈസ കൊണ്ടിട്ടതാണെന്ന്ള്ളെ അപ്പമ്മക്ക് കളിക്ക്യാള്ള ഒരു ടൈമാണോ ഞാനെന്റെ പതിനെട്ട് വയസ്സിലാണ് ഞാന് ചേരുന്നത് അപ്പം ഇൻക്കപ്പോ ഏഹ് കളിക്കണം അങ്ങൻത്തെ ഒരു ചിന്തകളക്കേ ആരുന്നു ആ സമയത്ത് ഞാൻ ഡി ഡിഗ്രി എടുത്തിട്ടില്ലേരുന്നു പിന്നെയാണ് ആഹ് ഞാൻ ഡിഗ്രി അപ്പം എടുത്തില്ലേനി ഞാൻ ആദ്യം ഇത് പോയി പിന്നെ ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് ചേർന്നു ആഹ് പോയി ഈ ഒരു ടൈമ് തന്നെ അപ്പോ കോളേജ് ലൈഫ് എനിക്ക് ഒണ്ടായിട്ടില്ല അതിന് പകരം ഈഹ് കോഴ്സിനാണ് ചേർന്നത് അപ്പോ നമ്മക്ക് ആ ഒരു കളിയായിരിക്കല്ലോ കോളേജിൽ കോളേജ് പോലെ തന്നെയാണ് അവടെ ആഹ്‌ ആ ഒരു കളി ഇതായിട്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും ചോദിച്ചതുവില്ല നമ്മളതിനെ കുറിച്ച് ചോ ക്കണ്ട് നമുക്ക് ക്ലാസ് എടുത്ത അന്നും അതൊന്നും ചോദിക്കാനുള്ള ബുദ്ധിയൊന്നും അതൊന്നും ഇല്ലേരുന്നു ഇന്നും ഇല്ല എന്നാലും അന്ന് പ്രത്യേകിച്ച് അന്ന് ഒട്ടുവില്ലേരുന്നു അപ്പോ അങ്ങനാണ് ഞാന് ഇല്ല അതിന് അത് പിന്നെ അതിന് അവര് പറഞ്ഞ് അവരിത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവര് ഇത് കഴിഞ്ഞ പോലെ കടമ കഴിഞ്ഞ പോലായി നമ്മളിതിങ്ങനെ അപ്പഴാണ് എന്റെ കൂടെള്ള ആരും അത് വെച്ചിട്ട് കേറില്ല ആർക്കും കേറാൻ പറ്റിട്ടില്ല അവരെല്ലാരും ഓരോ ഇതിലേക്ക് ആഹ് പിന്നെ കൊറെ പേര് കല്യാണം കഴിഞ്ഞു പോയി
അവര് പറഞ്ഞിട്ടില്ലേനു ചേരുമ്പോ പ്ലേസ്മെന്റ് ഇണ്ടാവുന്ന്
ആഹ് ചേരുമ്പോ അതെല്ലാം പറഞ്ഞിരുന്നു അന്നേ ത്തെ ഞാൻ പിന്നെ ഏഹ് ഡിഗ്രിക്ക് പോകുന്നില്ല അപ്പ പിന്നെ ഇങ്ങനെ പോവാന്നുള്ള ആ ഒരു ഇതില് എന്റെ ഫ്രണ്ട് ഇണ്ടായിന്നു അപ്പ അങ്ങനോ ഓളുവോണ്ട് ഞാനും ഉണ്ട് അങ്ങനെയൊക്കെ ചേരുന്നു അപ്പ അതൊന്നും ചിന്തിച്ചില്ല.
എന്നാ ശെരി ട്ടോ എന്റെ ഉമ്മ വിളിക്കുന്നോണ്ട്
ഉം ആഹ് ശെരി ആഹ്